ഹലോ
കേള്ക്കാമോ ഹലോ ആഹ് കേക്കാം
കേക്കാം കേക്കാം ആഹ് ആഹ് പിന്നെ ആ എന്ത് ചെയ്യുവാ
ഞാന് പച്ചക്കറി അറിഞ്ഞൊണ്ടിരുന്നേ
ആഹ് ഉം ഉം ഉം ഉം പിന്നെ ആ എം കോം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനായിരുന്നു
നെറ്റ് ഞാൻ ഇപ്പെ നെറ്റ് എഴുതിക്കൊണ്ടിരിക്കാ
ആഹ് ആഹ്
കേക്കുന്നുണ്ടേ ആ ഒരു വട്ടം പോയി എഴുതി ഞാൻ ഒന്നും പോലെ ചുമ്മാതെ ചുമ്മാ എല്ലാരും പറഞ്ഞേ ഈ പി ജി ചെയ്യുന്നന്റെ കൂട്ടത്തിൽ പോയി നെറ്റും കൂടെ ഒന്ന് എഴുതി നോക്കാൻ പറഞ്ഞ് അങ്ങനെ കോച്ചിങ്ങിനൊന്നും പോയില്ല ഫസ്റ്റ് ചുമ്മാ പോയി ഒന്ന് എഴുതി എങ്ങനൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇതിപ്പോ ര രണ്ടാമത്തെ ആയിരുന്നു അപ്പോ എനിക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല
ഓഹോ ഹോ
ആ അവരെ വിളിച്ച് ചോയിച്ചിട്ട് പറയും ഇതുവരെ വന്നിട് ഇല്ല വന്നിട്ടില്ലിന്ന് അതുകൊണ്ട് പിന്നെ എഴുതാനും പറ്റിയില്ല ഇനിയിപ്പോ കൊടുക്കാൻ പറ്റിയില്ല സമയം കഴിഞ്ഞില്ലേ
അത് കൊഴപ്പില്ല അടുത്ത വട്ടം എഴുതിയെടുക്കാം
ആഹ് അടുത്ത അപ്പ ഞാനന്നേരം പിന്നെ ഹസ്ബന്റും പറഞ്ഞു കുഴപ്പില്ല ഇത് ഇപ്പ പി ജി ലാസ്റ്റ് സെം അല്ലിയോ ഇനിയിപ്പൊ അതുകൊണ്ട് ഇതിലി മാത്രം ശ്രദ്ധിക്ക്
വന്നിട്ട് ഉം നെറ്റ് നോക്കാം ഞാനും നെ എലക്ട്രീഷ്യൻ
ആഹ് ഏ
എന്തായാലും നെറ്റുള്ള ഒരാളെ കിട്ടിയല്ലോ സന്തോഷം
ഉം ഉം
ആഹ് ആഹ്
പിന്നെ എന്താ എനിക്ക് എന്റെ അനത്ത് വാട്സ്ആപ്പിൽ മെസ്സേജ് ഇടുമ്പളേ ഒരു പാട് നമ്പേഴ്സ് വരുന്നു അപ്പൊ എനിക്ക് ഏത് നമ്പരാന്ന് അറിയാൻ വയ്യ എന്തെങ്കിലും മെസേജ് എക്സ്ട്രാ കൂടെ ഇട്ടേക്കണേ
എന്തെങ്കിലും നെറ്റിന്റെ എന്തെങ്കിലും കൂടെ അപ്പൊ എനിക്ക് കുറച്ചൊന്ന് മനസ്സിലാവൻ സേവ് ചെയ്ത് വെക്കാനാ
ആഹ് ആഹ് ഞാൻ മെസേജ് ഇട്ടേക്കാം
ആഹ് ഹ ഹാ ഇവിടെ ഇവിടെ ഞാനും പിന്നെ എന്റെ ഒരു നാത്തൂനും മാത്രള്ളൂ നെറ്റ് എഴതുന്നത് അവള് നെറ്റ് മലയാളം
ഓഹോ മലയാളവാന്നാ
ആഹ് അവള് മലയാളം ഞാൻ കോമേഴ്സ്
ആഹ് ആഹ്
അവള് പി ജെ കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് പി എസ്സിയും പി എസ് സിയും നോക്കുന്നുണ്ട് ഇതും കൂടെ നോക്കുവ രണ്ടും നോക്
പി സിക്ക് വല്ല സ്കോപ്പ് ഉണ്ടോ ഞാനത് അടച്ചു വിട്ട വിഷയവ
ആഹ്
ഞാൻ കൊ ഞാൻ കൊറേ പി എസ് സി എഴുതി നോക്കിയാര് ഓ അപ്പൊ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഞാൻ പിന്നെ അതങ്ങ് വിട്ട്
അങ്ങനെ ഞാനിതുവരെ ഒരു പി എസ് സി പോലും എഴുയിട്ടില്ല അതുകൊണ്ടെനിക്ക് പേടിക്കാനൊന്നുമില്ല
രജിസ്റ്റർ ചെയ്ത ഇതില് വെറുതെ
ആ അല്ല ഞാൻ എനിക്കാന്നെ ഇപ്പൊ എന്തിനെങ്കിലും നമ്മള് പ്രിപ്പയർ ചെയ്യുവാന്നെ പിന്നെ അതിന്റെ കൂട്ടത്തിൽ വേറെ എനിക്ക് പറ്റത്തില്ല കാരണം ഇപ്പൊ ഞാൻ പി എസ് സി ഇപ്പം ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഈ നെറ്റ്പരമായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ അപ്പൊ അതിന്റെ പി എസ് സി എഴുതണമെങ്കി നമുക്ക് നെറ്റ് വേണം എന്നെ സംബന്ധിച്ച് അതില്ല പിന്നെ ഞാനന്നേരം വേറെ ജോലിക്ക് വേണ്ടി പോന്നതെ നമ്മുടെ മൈന്റ് മൊത് ത്തം എനിക്ക് ഈ ജോലി വേണമന്ന് നമ്മള് ഇപ്പ പ്രാർത്ഥിക്കുന്നേ ആയാലും നമ്മുടെ മൈൻഡ് കൊണ്ട് എല്ലാം നമ്മൾ ആ ഒരു ജോലി നിക്കുവാ
അന്നേരം എനിക്ക് വേറെ പോയി എഴുതാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പോകത്തില്ല ആ ഈ നെറ്റ് കിട്ടിയിട്ടേ ഞാനെഴുതുന്നുള്ളൂ പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് കൊറെ പേര് പറഞ്ഞായിരുന്ന് ആഹ് കൊറെ പേര് പറഞ്ഞ് ഡിസംബറിൽ ഇപ്പൊ കൊമോസിന് വിളിക്കുന്നുണ്ടെന്ന്
ആഹ് ആഹ്
ആഹ് അപ്പ ഞാൻ വിചാരിച്ച് ദൈവമേ ഈ വട്ടമെങ്കിലും ആ നെറ്റൊന്ന് പാസായായിരുന്നെങ്കി ആ ഡിസംബറിലുള്ള പരീക്ഷ ക്ഷ യെങ്കിലും അങ്ങ് എഴുതായിരുന്ന്
ഉ ഉം
ഇപ്പഴാണ് ഇത് ചതിച്ചത് പഞ്ചായത്ത് കാര് എന്നെ ചതിച്ച് അതോണ്ടിനി ഓ ഇനി വരുന്നത് വച്ച് കാണാ ഇനി ബാക്കി അപ്പോ അസൈൻമെന്റും പ്രജക്റ്റിലോട്ടും തിരിയാം എന്ന് വിചാരിച്ച്
ഉം അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് സെറ്റ് ആക്കിയാൽ മതി
ആഹ് ഞാന് അല്ല ഇത് ഇങ്ങ് തീർന്ന് കഴിഞ്ഞാ പിന്നെ ഹസ്ബൻന്റ് പർഞ്ഞ് നമക്ക് കോച്ചിങ്ങിന് പോവാന്ന് പറഞ്ഞ്
ഇതിപ്പ നമ്മടെ അസൈൻമെന്റും പ്രോജ റ്റും പിന്നെ പി ജിഡ് എക്സമേ എല്ലാം കൂടെ തലെയിരിക്കുമ്മക്ക് എല്ലാം കൂടെ കേറാത്തില്ലല്ലോ പിന്നെ അത് മാത്രല്ല ഞങ്ങൾ രണ്ടെരും ഏഹ്
ബിഎഡ് എടുത്തിട്ടോ
ഇല്ലില്ല ബി എഡ്ന് ഒന്നും പോയിട്ടില്ല ഞാ ഏഹ് ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നെ കൊറെ നാളായി ഈ കല്യാണൊക്കെ കഴിഞ്ഞന് ശേഷവണ് ഇപ്പ ഈ പി ജി ന്നാ എടുത്തത്
ഓ ഓ അപ്പം ഗ്യാപ്പ് ഓണ്ടായിരുന്നല്ലേ
ആഹ് നല്ല ഗ്യാപ്പ് ഇണ്ടാരിന്ന്
ഉം ഉം
അങ്ങനെ ഞാൻ നെറ്റിന് പോണോന്നോന്ന് വിചാരിച്ചിരിന്നല്ല ചുമ്മ ഡിഗ്രി പഠിച്ചപ്പം പി ജി കൂടെ എടുക്കണോന്നൊരു കൊതി തോന്നി അങ്ങ്ടുത്തതാ അപ്പ നാത്തുന് എന്നെയിട്ടാങ്ങ് എന്തെങ്കിലും മോട്ടിവേഷൻ ചെയ്യ് നിങ്ങള് വാ നിങ്ങൾ വാ റ്റ് എടുക്ക നെറ്റ് എടുക്കാന്ന് പറഞ്ഞ്
ആഹ് അങ്ങനെ
മോട്ടിവേഷൻ മോട്ടിവേഷൻ ചെയ്ത് ചെയ്തിട്ട് ഞാനിപ്പ അതിന് അഡിറ്റായി
കൊഴപ്പില്ല ഒന്ന് ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മളനാ രഷ്ടപ്പെടില്ല ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ലൈഫ് അങ്ങ് മാറുവാ
അത് ശരിയാണ് ഇപ്പ ഞാനിതാ കോച്ചിങ്ങിനൊക്കെ അപ്പോയിങ്കിലെ നടത്തുത്തല്ല് അപ്പ ഞാൻ വിച്ച് ഇങ്ങന അങ്ങ് പോട്ടെ പി ജി കയിഞ്ഞ് കഴിഞ്ഞാ നമ്മക്ക് പിന്നെ പ്രോ പ്പറായിട്ട് എതെങ്കിലും ഒരു കോച്ചിംഗ് സെന്ററി പോയി അങ്ങ് പഠിക്കാം
ഉം ഉം അത് ഒന്നാമത്തെ കാര്യ ഈ ഇന്ത്യക്കാര് നടത്തുന്ന എക്സാമുകളെ പകുതി ഉടായിപ്പുകള
ആഹ്
ഇനിയ നമ്മളെ ഇതാക്കണം എന്നുള്ളതാ ഈ എൻഡിഎ ഈ നാക്ഷിഡ് നീറ്റ് എടുക്ക എഴുതാൻ തുടങ്ങിയപ്പാ മുതല ഇത്രയും പ്രശ്നം വന്നെ അയിന് മുമ്പ് ഇത്രയും പ്രശ്നം ഇ
പ്രശ്നം ഇല്ലാരുന്നു ആഹ് ആഹ് ആഹ്
ഇല്ലായിരുന്നു കാരണം ഞാൻ എന്റെ ഡിഗ്രി കേറുന്ന സമയത്തൊക്കെ സുഖവായിട്ട് ചേച്ചിമ്മാര് കേറിപോവാരന്ന് കാരണം അവര് പറയുന്നെ കേക്കാം ചേച്ചിമാര് കേറിപോം കാർണം അപ്പം അപ്പം കിട്ടും പക്ഷെ പിന്നെ എൻടിയെടെ കയ്യിൽ ഈ സാധനം കിട്ടിയപ്പോഴ അവര് നടത്താൻ തുടങ്ങിയപ്പഴ ഈ പ്രശ്നം ഇങ്ങനാര് ഇപ്പ നീറ്റിന്റെ വിഷയം തന്നെ കണ്ടോ ആഹ് നീറ്റും അത് തന്നെ സത്യം പറഞ്ഞാ എത്രയോ കഷ്ടപ്പെട്ടാ പല വീട്ടുകാരും ഈ പോയി കോച്ചിംഗ് ഒക്കെ ചെയ്ത ഏഹ് എത്ര പേര് വന്ന് എഴുതിയത
സത്യം വേറെ വർഷങ്ങളും ഭാവിയൊക്കെ അല്ലേ ഈ പോന്നത്
ഉം അത് മാത്രല്ല ഈ സെന്ററില്ലേ അപ്പം ചെ എല്ലായിടത്തും നമ്മക്ക് സെൻ്ററില്ലല്ലോ അപ്പ എത്ര ദൂരം ട്രാവല് ചെയ്തിട്ട് വന്നാ ഓരോത്തോര് എഴുതുന്നെ
അതും ശെരിയാണ് ഉം
എനിക്ക് സങ്കടം വന്നെ എന്തുവാന്നറിയാവോ എനിക്കത് കാണുമ്പോ സങ്കടം വന്നത് കാര്യം അതെപോലെ നല്ല വൃത്തി എഴുതി കാണും ചിലവരിങ്ങനെ മനസ്സ് കൊണ്ട് പ്രതീക്ഷിച്ച് കാണും അയ്യോ എനിക്ക് കിട്ടും അമ്മേ കിട്ടും അമ്മേ എന്ന് പറഞ്ഞ് വീട്ടിൽ ഭയങ്കര ഇതിരിക്കുന്ന ഒരു കൊറച്ച് പിള്ളേര് കാണും അവർക്കിത് മാറ്റിന്ന് അറിയുമ്പോ അവര് തകർന്ന് പോകും
തകർന്നോം ഓഹ്
എനിക്ക് അതാണ് സങ്കടം വന്നത് ഇപ്പം പിന്നെ പിന്നെ ചെലവരുണ്ട് എഴുതാതെഹ് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പ റ്റാത്തോർക്കൊക്കെ ഹാപ്പിനെസ് കാണും ഓ നമുക്ക് ഒന്നൂടൊന്ന് പറ്റോല്ലൊ എന്നൊരു തോന്നല് വരും ആഹ് പക്ഷെ ഈ നന്നായിട്ട് എഴുതിയവര് പെട്ടുപോകും
ഉം
മ്മ് അങ്ങനെ ഞാന് നീറ്റി പറയ് നോക്കി
അല്ല ഈ പി എച്ച് ഡി ഇപ്പൊ അല്ല എവിടെങ്കിലും ഗസ്റ്റ് ആയിട്ട് കേറാത്ത എന്താരുന്നു
ആ ഗസ്റ്റ് ആയിട്ട് കേറണോന്നാദ്യം വിചാരിച്ചതാ പിന്നെ ഇത് രണ്ട് കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധി ബുദ്ധിമുട്ട് വരുവല്ലൊ അല്ലെങ്കിൽ പിന്നെ കൊറച്ചൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ വർക്കൊന്ന് പകുതി ഒന്ന് പൂർത്തീകരിച്ച് വെച്ചിട്ട് നമുക്ക് എന്തേലും നോക്കാന്ന് വി ചാരിച്ചു
ആഹ് ഹ് ഹ് അല്ല ഞങ്ങൾ ആ ന്നെങ്കി ടീ. കെ. മ്മില പഠിക്കുന്നേ ട്ടൊ അന്നേരം അവിടെ ഒരു ചേച്ചിയൊണ്ട് ആ ചേച്ചി പിന്നെ ഗെസ്റ്റ്ആട്ട് കേറി അതിന്റെ കൂടെ പി എച്ച് ഡി യും ചെയ്യുവ ആഹ് ചേച്ചി മലയാളവാ ഇപ്പ ഞാൻ നമ്പർ വാങ്ങിച്ചിട്ട് എന്റെ നാത്തൂന് കൊടുത്തിരുന്ന് അവക്ക് അവർക്ക് മലയാളം ഉണ്ടെനി ഡൗട്ട്ക്കെ ചോദിക്കാലോ
ആഹ് ആഹ് അത് പക്ഷെ നമ്മള് ചെയ്യുന്നത് ലാഭാ ആ നമുക്ക് ലാഭന്ന്പ റയുമ്പം ഈ അത്രയും ഇത് എടുക്കണം നമുക്ക് റിസൾട്ടും അതും ഇതും എല്ലാം നല്ല വർക്കിണ്ട് അപ്പൊ
റിട്ട് ഇപ്പോൾ എത്ര നാളായി കേറിയതെള്ളോ
ഒരു വർഷായി
ആഹ് അതെങ്ങനെ സെം ആണോ എക്സാമ്
ആഹ് ആഹ് നമ്മൾ കഴിയുന്ന അനുസരിച്ചാ നമ്മൾ പ്രൊജക്ട് ഒരു ഇത്ര ഇത് കഴിയുമ്പം നമ്മുടെ ഗൈഡ് വരുന്ന അനുസരിച്ച് പിന്നെ യൂണിവേഴ്സിറ്റി ഒരിത് പറയും ഇല്ലടത്ത് പ്രസന്റേഷൻ ആവുന്നുണ്ട്‌ എത്ര എത്ര വർക്ക് പോയി എന്നുള്ളത് അറിയണല്ലോ
ഭയങ്കര പാടല്ലേ.
ആഹ് നല്ല പാടാ, പാടായെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞങ്ങടെ വിഷയം പാടാ. അതെ പക്ഷേ നമുക്ക് ലാബ് വന്നിട്ട് നമ്മ ആ റിസൾട്ട് പോസിറ്റീവ് എത്തണ്ടേ ആഹ് നമക്കറി നമ ഒരു നെഗറ്റീവായിരിക്കും എനിക്ക് തന്നേ നെഗറ്റീവ് എത്ര വട്ടം നെഗറ്റീവ് വന്നേ ണ്ടെന്ന് അറിയാവോ, അതൊരു പോസിറ്റീവ് ആക്കി എടുക്കാൻ പാടാ. ആ ഒരു കോളേജ് അങ്ങനെ ഒരു വിഷയം ഉണ്ട് കാരണം വേറെ പല പേപ്പറുകളും നമ്മു ക്ക് നോക്കിയാലും ആ ഒരിത് കിട്ടത്തില്ല നമ്മൾ ആ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ ചെറിയൊരു ചെറിയൊരു മൈന്യൂട്ട് വ്യത്യാസം മതി.
വേദനക്കണം അയ്യോ.
അല്ല ഞാൻ നമ്മൾ ആഹ് ഇതായതുണ്ട് നമ്മൾ നാനോ സയൻസ് എടുത്തത് അപ്പം ചെറിയ ഇതില്. വിത്യാസം വന്നാ തന്നെ ആ റിസൾട്ടിന് വേരിയേഷൻ വരും അവര് അംഗീകരിച്ചി ഇത് അവരെങ്ങനെയും നമ്മള് ഇതാക്കണോന്നെ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ഏതേലും ഒരു സബ് ചെയ്യുവായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വിഷയം വരത്തില്ലായിരുന്നു ഉം പിന്നെ ഹലോ ഹലോ ഹലോ
ഈശ്വരാ
ഹലോ
ആഹ് ഹലോ
ആഹ് ഇടയ്ക്ക് എന്തായി.
ഇയ്യോ ഞാൻ വിചാരിച്ചു കട്ടായി
അല്ല അല്ല ഞാൻ ഇവിടെ കെടന്ന് ഹലോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഹലോ പറയുന്നുണ്ടാ ആ ഓ എനിക്ക് തോന്നുന്നെ റെയ് ഞ്ച് ഇഷ്യു ആണൊ
ആ ആയിരിക്കും. ഇപ്പൊ പലയടത്തും മഴയൊക്കല്ലേ അതായിരിക്കും
ആഹ് ആഹ് അപ്പൊ അങ്ങനെ ഫസ്റ്റ് കൊഴപ്പില്ലാണ്ട് പോയി. മിസ്സ് എന്റെ കൂടെ നിന്ന് ഹെൽപ്പ് ഒക്കെ ചെയ്ത്. നമുക്ക് എപ്പഴും മിസ്സിനെ ഓ എപ്പൊഴും, കാരണം, എനിക്ക് കിട്ടിയ ഗൈഡ് പാവമാണ്.
ആഹ് ആഹ് ഗൈഡിനെ നമ്മളാണോ കണ്ടുപിടിക്കുന്നത്.
നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട്. എം ജി യൂണിവേഴ്സിറ്റിയിലാണോ ചെയ്യുന്നെ
എന്തോ കേട്ടില്ല.
എം ജി യൂണിവേഴ്സിറ്റിയിലാന്നോ പഠിക്കുന്നെ
ഞാൻ അല്ല ശ്രീനാരായണ
ആ ഞങ്ങളുടെ ഇതില് നമുക്ക് രണ്ട് രീതി എടുക്കാം. നമ്മക്ക് ഗൈഡിനെ കണ്ടുപിടിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗൈഡ് തരും ഇപ്പം ഗൈഡ് ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ഇന്നതുപോലെ പറഞ്ഞാ മതി അപ്പൊ അവര് ഗൈഡ് തരുന്നുണ്ട്. ആരെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം.
ആ ശരിയെടാ ഓക്കെ ഓക്കേ ഓക്കെ ഞാൻ വിളിക്കാവേ, ഹലോ വിളിക്കാം
ആ ആ് ഓക്കെ ഓക്കെ ആ ശരി ശരി ശരി